ആ കേക്ണ്ടാ
ആ കേക്കാണ്ട്. എന്തൊകെണ്ടു വിശേഷം നല്ല വിശേഷം ചായുടൊക്കെ കഴിഞ്ഞോ?
ആ ചായുടി കഴിഞ്ഞു
ഉം ന്താ പറയ്യ്
ഇല്ല ആ ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും. പിന്നെ നിത് ചായുടി കഴിഞ്ഞോ കുട്ടികൾ താ അടെണ്ട് എന്താണ്?
ആ നല്ലതന്നെ നന്നാ
എ എന്താണ്ന്ന് കഴിക്കാൻ സ്പെഷ്യല് ഇല്ല ഓഫായിട്ടില്ല.
സ്പെഷ്യൽ ഒന്നുണ്ടാക്കിയില്ല രാവിലെ ചോറ് ഉം ഇന്നലെ ചോറോച്ചു.
ആഹ്
മ് ന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ താത്ത കൊ റച്ച് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ കൊടുങ്ങു ന്നണ്ടായിരുന്നു അപ്പ വെച്ച ചോറൊക്കെ ബാക്കിയായി അപ്പതാ രാവിലെ ചോറ് ഞാൻ തെളപ്പിച്ചു
ആഹ്
മഴയുണ്ട വിടെ
ഇല്ല ഇന്ന് മഴയില്ല അവിടെ ണ്ടാ
ഇന്നലെ ഇന്നലെ കൊറച്ച് മഴ പെയ്തു ഇന്നലെ പെയ്തതാണ്. ഇന്നൊക്കെ നല്ല വെയില്ലെന്നേ
ഉം ഇവിടെ തേ നല്ല വെയിലാ
ഉം
പിന്നെ അവൾക്ക് നല്ല പനിയാണ് അനിയത്തിക്കേ.
കൊണ്ടനാട്ടില്ല വന്നട്ടില്ല.
വനെട്ട്ണ്ട് അപ്പോരാത്രി ഫുള്ളും വേറെയലും പനിയൊക്കെയായിരുന്നു.
എന്താ പനി മാറാത്താണവോ
എന്താണോന്നറിയില്ല എട്ട് ദിവസായി പനി തുടങ്ങീട്ട് അപ്പൊ ഇപ്പോൊ ആ എല്ലാം ടെസ്റ്റ് ചെയ്തു അതിലൊന്നും കൊഴപ്പല്ല്യ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഹീമോഗ്ലോബിന്റെ കൊറവൊണ്ടുന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ അതിനുള്ള മരുന്ന് കൊടുത്തു അതൊന്നുറിയില്ല ആ ടെസ്റ്റ് റിപ്പോർട്ടൊന്നും കൊണ്ടുന്നട്ടില്ലഇല്ലേ ങ്കിൽ ഇവിടെ ഡോക്ടറെ കാണിച്ചാ മതിയായിരുന്നു ഇനിയിപ്പോ ഇവിടെ പോയിക്കഴിഞ്ഞ ഇവിടെ കൊണ്ടുവന്കഴിഞ്ഞ ഇനീം ആഹ്
ഭയങ്കര ബുദ്ധിമുട്ടാ
രാത്രി മുഴുവൻ വെറെകെലായിരുന്നു.
അയ് ശരി
പ്പൊ ഇപ്പൊ ഡോക്ടറെ കണിക്കാന്ന്റഞ് പോയാ ഇനിയിപ്പോ ഇവിടെയും കുറെ ടെസ്റ്റുകൾ എയ്തു അപ്പൊ അയിന് കളും നല്ലത് ആ ഉള്ള ഗുളിക എന്തായാലും മൂന്നുസം കഴിക്കാനാ പറഞ്ഞിട്ടുള്ളത് അത് കഴിച്ച കഴിഞ്ഞിട്ട് നോക്കട്ടെ ന്നിട്ട് പോവാന്ന് ഒന്ന് ട്രിപ്പ് ഇട്ടാ മതി അവൾക്ക് പേടിയായിട്ടാണ് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം ണ്ടാവില്ലായിരുന്നു
ഉം
അങ്ങനെക്കെ അപ്പൊതാ രാവിലെതാ ഭക്ഷണം അവൾ ക്കുള്ളത് ഇവിടെ കൊടന്ന് കൊടുത്തു കുഞ്ഞുമോടെ വീട്ടിലാ ഞങ്ങള്
ഞ്ഞാ ആഹ്
അവിടെന്ന് പോയി ഞാൻ ച തറവാട്ടിപോയി ചായൊക്കെ കൈ കുടിച്ചിട്ട് അവൾക്കെള്ളം കൊടന്നു കൊടുത്തു ന്നട്ട് പ്പോതാ എണീറ്റിരിക്കോള്ളു
ഉം ഉം ചെറുതിനിനെ കൊണ്ടുവന്നണ്ടോ
ചെറുദിനേം കൊട്ന്നിട്ടുണ്ട് ഇച്ചാനുവിനെയും കൊട്ന്നിട്ടുണ്ട്
ഉം ഉം ഉ ആഹ് ആഹ് ശരി
ഉം അത് ചെറുതവൾനേ വിട്ട്നിക്കാതെ
ആഹ് ആഹ്
അതും കരച്ച അവനിക്കും വയ്യ അതിനും പനിയാണ്
ആഹ്
അങ്ങനെ ആകെ വരണ്ടേർന്നില്ലന്ന്ട്ടിരിക്കണ്ട് ഇവിടെ അന്ന് മരിച്ചത് മരിപ്പിന് വന്നപ്പയും ഇതേ പോലെ തന്നെരുന്നു
ആഹ് ആഹ് ഉം
അങ്ങനെ പിന്നെ വെറെന്താ വിശേഷം?
വേറെന്താ നന്നായിരിക്ണു മഴയില്ലല്ലേ ഇങ്ങടും മഴയൊന്നുല്ല ഇവിടൊക്കെ നല്ല വെയിലന്നെ ഉം ഉച്ചക്കെന്താ പരിപാടി?
ഉച്ചക്ക് എന്താന്ന് അറിയില്ല മൗലൂദിനും ഇവിടക്ക് സിയാറത്തിന് പോയിട്ടില്ല ഇവര്
ആഹ് ആഹ്
ആവ്ണോള്ളൂ ഉച്ചക്ക് എന്താ പരിപാടിന്ന് അറീല
ആഹ് ഉം
ഇപ്പത്തന്നെ ആയിരിക്കും തോന്ന്ണ്
ആഹ് ആഹ് ആഹ്
ഉം പാത്രം കഴ്കാ കഴിച്ച് കഴിഞ്ഞാ
ഇല്ല കഴിച്ച് കഴിഞ്ഞില്ല
ഉം
എന്താ ഫുഡ്ന്താ ഇണ്ടാക്ണ്
ഫുഡ് നെയ്ച്ചോറ്ന്നെ തോന്ന്ണ് ണ്ട് നെയ്ച്ചോറെയ്രിക്കും നെയ്ച്ചോറും ചിക്കനും ആയിരിക്കും അതാ ഇഞ് ബിരിയാണിയാണോ എന്താന്നറിയില്ല
ആഹ് ഏൽപ്പിക്കാ?
ആഹ് ഓഡ്ർ ചെയ്തിട്ട് കൊണ്ട്രാണ് അല്ലാതെ ഇവിടെ വെക്കല് സായിക്കില്ല ആഹ് വലിമ്മ ഇണ്ടാവുമ്പഴാണ് എല്ലാർക്കും നല്ല ത്ണ്ടാവ എന്താച്ചാ ആളന്നെ എല്ലാം ചെയ്യും
എത്ര ആൾക്ക്ള്ള പരിപാടിയാപ്പോ?
എത്ര ആൾക്ക്ള്ള പരിപാടി ആന്ന് അറിയില്ല ഫുൾ കുടുംബം മൊത്തണ്ട് ഉം ആഹ് അതെയാ ആഹ് അന്ന് മരിപ്പിന്റെ അന്ന് വൈകുന്നേരം മൗലൂദിന് ഇതേ പോലെ ഏൽപ്പിക്ക ചെയ്ത്
ഉം ഉം
ഉം ഇതിനോക്കെ ഏൽപ്പിക്ക്ണ ആൾക്കാരെ വെക്കാനൊന്നും വല്ലിമ്മ ഇണ്ടെങ്കില് മാത്രാ ആഹ് ഒരു ഒപ്പം നിന്നൊക്കെ ചെയ്യുന്നേ അല്ലാന്നുണ്ടെങ്കി പിന്നൊക്കെ ഏൽപ്പിക്കലന്നെ
ഉം
പിന്നെ വേറെന്താ എന്താന്ന് സ്കൂളില്ലല്ലേ? ആഹ്
ഉം എച്ച് ബി കോർഞ് കഴിഞ്ഞാ ഭയങ്കര പ്രശ്നാണ്.
ഏഹ്
ഏഹ് എനിക്ക് ഈ എച്ച് ബി കോർഞ്ഞിട്ടാണ് തീരെ വെയ്യാണ്ടായത്
ഉം കൗണ്ട് കൗണ്ടിന്റെ പ്രശ്നൊന്നുല്ല്യ പർഞ്ഞു അതൊക്കെ നോർമലാണ്. അല്ല അത് പറയാ
ബ്ലഡില് ആഹ് ഉം
അത് കൊഴപ്പല്ല പർഞ്ഞു ഇന്നട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത്രേ പോയപ്പയെ ഹീമോഗ്ലോബിന്റെ അളവ് കോർച്ച് കോറവാണ് അത് കോഴപ്പല്ല പർഞ് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്താ ചെയ്യാ ഈ മര്ന്ന് കഴി ച്ചാമതി പർഞ്ഞ പിന്നെ ഞാനെന്താ ചെയ്യാ അവള് ചോയ്
എത്രയാണ്ന്ന് നോക്കിയോക്ക
ആഹ് അപ്പൊ ലിസ്റ്റ് ഒന്നും കോട്ന്നില്ല ഉം
പന്ത്രണ്ടെങ്കിലും വേണം അല്ലെങ്കി മിനിമം പന്ത്രണ്ട് അത് വേണംന്നാണ് ഒരു പത്തെങ്കിലും വേണം നമ്മക്ക്
ഉം ഇതിപ്പ എത്രണോവോ അവള് നോക്കിയോ എന്താന്നർജുല്ല അഹ് പോയി കട്ന്നു അത് ആഹ് അൻക്ക്‌ നിൻക്ക് മര്ന്ന് കഴിച്ചപ്പോ ശെരിയായില്ലേ പ്പൊ
മര ഹേയ് ആഹ് വീണ്ടും ടെസ്റ്റ് ചെയ്തു.
ആഹ്
വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ഹേ ചെയ്യാനാ പറഞ്ഞേക്കണത്. ആഹ് ബ്ലഡ് ടെസ്റ്റിന് നല്ല വേ പൈസണ്ട് തോന്നുണു.
അതെ ന്ന്ട്ട് ന്ന്ട്ട് ചെയ്യ്ണില്ലേ?
റ്റമിൻ ഡി ത്രി ചെയ്ത്ട്ടില്ല ഞാൻ നോക്കട്ടെ എനിക്ക് പത്തൂസ്ത്തേം കൂടെ മര്ന്ന്ണ്ട് ആഹ് പത്തൂസ്ത്തേം കൂടെ മെര്ന്ന് കഴിച്ച് കഴിഞ്ഞിട്ട്.
ആഹ്
എന്താം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക ഒരു അൻപതിലേക്ക് കേറിയിട്ടില്ല എന്നുണ്ടെങ്കില്.
ഉം
ഏതെലൊര് ഫിസിഷ്യനെ കാണിക്കാനാ പർഞ്ഞത്.
ആ ഓട്ടുപാറ ഓട്ടുപാറ ഫിസിഷ്യന കാണിക്കാനന്നെ പോയത് ഇവള് ഇന്നലെ.
ഉം ഉം
പര്ത്തിപ്പറ പറ്റില്ല്യ ന്ന് പർഞ്ഞ്ട്ട് അവരങ്ങട് വിട്ടയക്കിത് ഉം പിന്നെ അയാളെന്നെ പർഞ് കൊഴപ്പൊന്നുല്ല പർഞ്ഞിട്ട് പൊറത്തൊക്കെ തട്ടിട്ട് കൊഴപ്പൊന്നുല്ലാന്നും പർഞ്ഞ് വിട്ടയ് പ്പ ത് ഞാൻ ഇഞ്ഞ് എന്താ ചെയ്യാ ന്ന ചോയ്കണെ? മര്ന്ന് കഴിച്ചാ തി പിന്നെ കാര്യം ശരിയാണ് ആദ്യം അടം കടപ്പായിരുന്നു ഇപ്പ ആ മര്ന്ന് പ്പൊ എഴുന്നേറ്റ് നടക്കാ തൊടങ്ങി. അപ്പ ഇനിയിപ്പ ഇവടെ കാണിക്ക രണ്ടു സം കൂടി കഴിച്ചു നോക്കട്ടെ എന്ന്ട്ട് എല്ലാ ഗുളിക കൂടി കഴിക്കണ്ടല്ലോ. അതാണ് പ്പ പറയ്ന്ന് മൂന്ന് രണ്ട്സം കൂടി കഴിച്ചിട്ട് കൊറവില്ലങ്കി അപ്പോ പോയി ട്രിപ്പ് ഇടാന്ന്.
ഉം ഉം
പ്പ എത്ര ദിവസായി എട്ട് സായി ഇപ്പൊ മൂത്തേനന്നെ എത്ര ഏഴെട്ട് സം സ്കൂള് പോയിട്ടാണ് അവനിക്കും പനിയായിരുന്നു അവനാണ് ആദ്യം കൊണ്ടന്നത്.
അവൻക്ക് അവ കൊണ്ടന്ന് എല്ലാർക്കും കൊടുത്തു തോന്ന്ണ്ട്.
ഉം
അപ്പ അവൾക്ക് കാര്യായിട്ട് കിട്ടി ഞാനിപ്പോ മി ന് ഇനിക്കും പനിയായിരുന്നു ഞാന്. ഓഹ് എന്താ ഇബടെ സ്കൂള് പോയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ങ്ങനെ അടഞ്ഞടഞ്ഞ് പോവ ഏഹ് തല നിവർ ത്തിരിക്കാൻ പറ്റണില്ല.
എന്നിട്ട് കൊറേ നേരം ഇങ്ങനെ ഇരുന്നു അതഴിഞ്ഞിട്ട് ഉച്ചായപ്പ എനിക്ക് തീരെ വയ്യ. പ്പൊ അന്ന് നോമ്പുവല്ലേ വ്യാഴാഴ്ച ന്ന്ട്ട് ന്താ കുട്ട്യള് ചോറുണ്ണാൻ പോയപ്പൊ ഞാനവടെ ഡസ്ക്ക്മെ തല വെച്ച് ഇങ്ങനെ കടന്നു കൊറേനേരം വ ടീച്ചർ വന്ന് തൊട്ടോക്കിപ്പ നല്ല ചൂട് അപ്പൊ ടീച്ചറർഞ്ഞു. വേം പൊയ്ക്കോ ർഞ്ഞ് ഇഞ്ഞിപ്പ കുട്ട്യളടേൽ അവർകൂടി പനി വരണ്ടാച്ച്ട്ട് ടീച്ചറ് ർഞ്ഞു പൊയ്ക്കോ ർഞ്ഞു. കണ്ണുമൊകക്കെ ആകെ ന്തോ പോലായ് അങ്ങനെ വന്നു ഹേ ഇവടെ ഹോസ്പിറ്റല്ല് കേറി വെര്ണ വഴിക്ക്. പര്ത്തിപ്പുറക്ക കേറീട്ട് ആഹ് ന്താ മര്ന്നും വാങ്ങിച്ച് വന്നു പിന്നെ ഇൻക്കാ ഒരു ഗുളിക കഴിച്ചപ്പോ പിന്നെ കൊ പ്പല്ല ന്ന്ട്ട് എന്റട്ത്ത് പറഞ്ഞു നോമ്പ് കളയാൻ പറഞ്ഞു. പ്പ ഞാ പറഞ്ഞു ഏയ് നോമ്പ് കളയില്ലാ പർഞ്ഞു നോമ്പൊറന്നഴിഞ്ഞിട്ട് ആ ഗുളിക കഴിച്ചപ്പോ ഇത്തിരി ആശ്വാസായി.
ഉം ഉം
അങ്ങനെ ജലദോഷം വന്നാ ജലദോഷണ്ട് ജലദോഷം വന്നാതന്നെ ആകെ ഒരു മൂടി മൂടിക്കെട്ടി കൊണ്ടുള്ള ഒരു ഇതല്ലേ.
ഉം
ഇപ്പൊ ഇതുംകൂടി ആയപ്പൊ ആ എന്തോ വയ്യാതെയി ട്ട്യള് കുട്ട്യള് ചോയ് ക്ക്യ ടീച്ചറ് ആവിയൊന്നു പിടിക്കാൻ സമയം കിട്ടീ ചെയ്തൂല്ല. കുട്ടികള് ടീച്ചറ് രാവിലെ വന്നിട്ടെന്താ ഒറക്കം തൂങ്ങ്ണേന്ന്
ഉം ഉം
കണ്ണ്ങ്ങനെ അടഞ്ഞടഞ്ഞ് പോവാ തല നുവർത്തിയിരിക്കാനും പറ്റുന്നില്ല്യ അപ്പൊ ടീച്ചർക്ക് വയ്യട കൊറച്ച് നേരം ഒതുങ്ങി ഇരിക്കീന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൊറേ നേരം ഇരുന്ന് അതെഴിഞ്ഞ് പിന്നെപ്പര് എത്ര നേരം ഇരിക്കു പിന്നേം ഓടിക്കളിക്കല്ലേ കൊറെ ഒച്ചടു അങ്ങനെ എന്നിട്ട് ഉച്ചയ്ക്ക് വരുമ്പോ പറഞ്ഞ് ടീച്ചറെ പനി മാറിട്ട് നാളെ വരോ ആഹ് ശെരി നാളെ വരാട്ടോ എന്നും പറഞ്ഞിട്ട് വന്നു
ഉം
ഉം
എന്താ ചെയ്യ വെയ്യാണ്ടായാ ഈ മഴക്കാലാവുമ്പ ഇങ്ങനന്നെ ഓരോ അസു സുഖങ്ങളങ്ങനെ വന്നോണ്ടേരിക്കും
ഉം ഞങ്ങളിപ്പന്നലെ ഞങ്ങളിപ്പന്നലെ നാല് മണിയാപ്പ വന്നു അതെ കോ നാല് മണിക്ക് വന്നു അപ്പെന്റെടുത്ത് ആള് ഗുളിക കഴി എടുത്തിണ്ടോയിച്ച് ഞാംപറഞ് ഗുളികക്കെടുത്തിണ്ട് പറഞ്ഞു അത് വന്നിട്ടില്ലേ അത് വരില്ല്യാ പറഞ്ഞു
ഉം ഉം
പാവം കാറുംകൊണ്ട് എല്ലാത്തിനുങ്കൂടി ഇതാക്കി കൊ കേറ്റി കൊണ്ട്വരണ്ടേ അപ്പോ അവിടെള്ള കാറ് പറ്റണില്ല എന്നിട്ടതിനെ കൊണ്ട് വേറൊരെണ്ണം വലുത് സെവൻ സീറ്റിന്റെ കാറ് എടുത്ത് വന്നു അത് പിന്നെ എല്ലാത്തിനെ കൂടി തട്ടികേറ്റി അയിനുള്ളി കേറ്റിട്ട് കൊണ്ടൊന്നൂങ്ങട് ഹ്ഹ് അപ്പൊ ആ വണ്ടിക്ക്ന്ന് എയർപോർട്ടോട്ടം ഇണ്ട്ത്രേ അപ്പൊ ഉച്ചക്ക് കഴിഞ്ഞ വയിക്ക് വേഗറങ്ങണം നി അത് ഇത് പറഞ്ഞിട്ട് ഇവിടെനിന്നിണ്ടെ അവിടെ തന്നെ ഇട്ടിട്ട് പോവുന്ന പറഞ്ഞേക്കണത് ഹ്ഹ് അങ്ങനെ ആഹ് വേം വര വരണംന്ന വേം വരണം ഉച്ചക്കെവര്ക്ക് എയർപോർട്ടോട്ടണ്ട്. പ്പൊ ഉച്ചാമ്പത്ത്ക്ക് ഇബ്ടത്തെ തീരുവാണോ ഇവിടെത്ര നേരം സീയാത്തിന് പോയി ല്യ എപ്പഴാണ ഇപ്പിള്ളേര് കുളി കഴിഞ്ഞോന്നും അറിയില്ല്യ ഒക്കെ മോളിലാ എന്താ ടീയ പൊന്നൂസിന്റെക്കെ കുളികഴിഞ്ഞാ ബാ പള്ളിക്ക് പോം പോ വേഗം പോ അങ്ങനെയൊക്കെ ഹ്ഹം പിന്നെന്താ വിശേഷങ്ങള്?.
വേറെന്താ വേറൊന്നുല്ല.
ഇപ്പ എന്താ അലക്കും കൂളിയക്കെണ്ടാവൂല്ലേ?.
ഉം ഉം പണികളൊണ്ട്. ശരിയെന്നാ ഞാൻ പണികളൊക്കെ ഒരുങ്ങിട്ട് വിളിക്കാം ട്ടോ. ശരി
കാട്ടാ
ആയിക്കോട്ടെ.
ശെരിയാ